ഹലോ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം ആഹ് കേൾക്കാം
ആഹ് നല്ല വിശേഷം നല്ല വിശേഷം ആഹ് ഫുഡൊക്കെ കഴിഞ്ഞു ഫുഡ ഒക്ക കഴിച്ചു അവിടോ
ആഹ് ഓക്കേ ഓക്കേ ഞാൻ കഴിച്ചോണ്ടിരിക്കുവാണ്
അണെല്ലേ ഇത്രയും താമസിച്ചല്ലോ രണ്ടര ആയല്ലോ
ആഹ് രണ്ടരയി മോനുണ്ട് മോന് ഫുഡ് കൊടുത്തിട്ടാണ്
ഓ കുഞ്ഞു കുഞ്ഞാണോ
ആഹ് അംഗൻവാടി പോന്നമോൻ
ആഹ് ആഹ് മൂന്ന് വയസ്സല്ലേ ആ ആ വേറെ കുഞ്ഞുങ്ങളുണ്ടോ
ഇല്ല ഇല്ല ഒറ്റ മോന ഉുള്ള
ഒറ്റ മോന ആഹ് ആഹ്
ഉം
ഉം ഇങ്ങനെ കുരുത്തക്കേടൊക്ക ആണോ കഴിക്കോ ഫുഡ്കെ കഴിക്കോ
ഉം ഇല്ല വരി കൊടുക്കണം
ആ അല്ല വരി കൊടുത്തലും കഴിക്കുവോ ചോറും കറിയൊക്കെ കഴിക്കുവോ
ഇല്ല ടിവിഎന്തേം വെച്ചിട്ട് വേണം കൊടുക്കാന്
ഏഹ് എന്ത് കാണാ എന്റെ അനീ ത്തിക്ക് ഒരു രണ്ട് മൂന്ന് വയസാവുന്നെള്ളു അവനൊരു വകയും കഴിക്കത്തില്ല അതൊരു പ്രത്യേക തരക്കാരനാ
ഭക്ഷണം കൊടുക്കാൻ ആഹ് ഭക്ഷണം കൊടുക്കാൻ പാടാ
ഉം ഇവിടെ മധുരമ ഉള്ള ഒന്നും കഴിക്കില്ല ഐസ്ക്രീം ജ്യൂസ് സാധാ കുട്ടികൾക്ക്തെല്ലാം ഭയങ്കര ഇഷ്ടവാ ഇത് ഒരു പ്രത്യേക തരവാ ഇല്ല ഒന്നും കഴിക്കത്തില്ല ചോക്ലേറ്റ് ഐസ്ക്രീമ മധുരം ഉള്ളത് ഒന്നും കഴിക്കത്തില്ല
അപ്പ എന്നന്താ കഴിക്കുവ
അതിനി ഇഷ്ടമുള്ളത് ഈ പ ക്കാവട മുറുക്ക് വറ്റില് അങ്ങനെ അത് അത്രൊക്കെ ഇഷ്ടമാണ് പിന്നെ ലെയ്സ് കൊടുത്തതിന്നും പിന്നെ ലെസ് പിന്നെ അങ്ങനെ കൊടുത്തോണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ
ആഹ്
പക്ഷെ ചോറ് കറികള് ഒന്നും ഇഷ്ടമല്ല പിന്നെ ഈ കൂർപ്പ
പുറത്തുള്ള ഫുഡൊക്കെ ഇഷ്ടാണ് വീട്ടില് ഏഹ് ചോറൊക്കെ വെച്ച് കഴിഞ്ഞാല് കഴിക്കാൻ മടിയാ
ആ അതെല്ലെ അതെ ഇവിടെ അത് തന്നെയാണ് അവനും അപ്പൊ ഞങ്ങള് ഒരുരുവട്ടം മന്തിയ വാങ്ങിച്ചു ഇതുവരെ അവൻ ചിക്കനോ ബീഫോ കഴിച്ചിട്ടില്ല അപ്പൊ ഞങ്ങള് ഇ മന്തി കഴിച്ചു അപ്പൊ എന്റെ എനിക്ക് രണ്ടണ്ട് മക്കളാ അപ്പൊ അവരുടെ കൂടെ ഇരുന്നവരും കഴിപ്പിച്ചു അന്ന് അവന ആദ്യമായിട്ട് ചിക്കൻ ക ചിക്കൻ കഴിച്ചത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന് മുമ്പ് കൊടുത്തപ്പോൾ ഒന്നും അവൻ കഴിച്ചില്ല പക്ഷേ മറ്റു കുട്ടികളുടെ കൂട്ടത്ത് കഴിച്ചപ്പോഴേ അവനെന്തോ ഒരു ഇഷ്ടപ്പെട്ട് അതിന്റെ ഫ്ലേവറ് മന്തിയുടെ മാത്രം അല്ലാതെ ചിക്കനൊക്കെ കൊടുത്തിട്ടൊന്നും തിന്നിയിട്ടില്ല
ഉം പിന്നെ അധികം പുറത്തുനിന്ന് നമുക്ക് ഭക്ഷണം വഴങ്ങിച്ചച്ച് കൊടുക്കാനും പറ്റില്ലാലോ കാരണം അവര് ചെറ റുപ്പത്തിത്തില് തന്നെ നമ്മളി ഇങ്ങനെ ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയ ഫുഡൊക്കെ ശീലിപ്പിച്ചിട്ടും അതുപോലെ തന്നെ എല്ലാം എരുവും പുളി മധുരെല്ലാം ശീലിപ്പിച്ചാലല്ലേ പിന്നെ അവർക്ക്ത് കഴിക്കാൻ തോന്നി
അതെ അതെ എന്റെ മക്കൾ രണ്ടുപേരും അങ്ങനൊയിരുന്നു ഞാൻ അങ്ങനെ എല്ലാം കഴിപ്പിക്കും അവരിപ്പം വേണ്ട ഇഷ് ഇഷ്ടല്ലാന്ന് പറഞ്ഞാല് ഞാന് അതൊന്നും മൈൻഡ് ചെയ്തില്ല കഴിച്ചിട്ടേ എണിക്കാൻ ഇപ്പൊ അ ഒരു നാലഞ്ചച് വയസ്സായി കഴിഞ്ഞപ്പോ അതു പോലെ കുഞ്ഞായിരുന്ന പോല ഒരു മൂന്ന് വയ ഒരു പാടായിരുന്നു പക്ഷെ ഒരു നാലഞ്ച് വയസ്സായപ്പോ നമ്മള് പിന്നെ പറന്നവര് കേക്കാൻ തുടങ്ങി അങ്ങനെങ്ങ് കഴിപ്പിച്ച് എല്ലാം ഇപ്പൊ കഴിപ്പിക്കും ഒന്നും ഇപ്പൊ അവര് നോ പറയത്തില്ല പക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്താ പറയാ കഴിച്ച് ഇങ്ങനെ
ഭയങ്കരം ബുദ്ധിമു ട്ടാണ് അപ്പൊ അംഗൻവാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നവും ഇല്ല അവിടന്ന് ഫുഡ് കഴിച്ചോളൂ പക്ഷെ ഇവിടെ വീട്ടന്നാണ് കഴിക്കാത്തത്
ആഹ് ആഹ്
ഉം അവിടുന്ന് ടീച്ചർ പറയും അവന് കഴിക്ക കഴിക്കാറുണ്ട്ന്ന് ഇവിടെ എത്തി. കഴിഞ്ഞാൻ മടിയാ ഉം വാരി കൊടുത്താലും മണ്ടിയാ
ആഹ് ഇവിടെ അനീത്തിയുടെ മോനാണെങ്കിൽ അങ്കവാടി ചെന്നാലൊന്നും അങ്ങനെ കഴിക്കത്തില്ല അവന് കൊടുത്ത വിടുന്ന കൊടു ത്ത് വിടുന്ന ഫുഡ് മാത്രം അവൻ കഴിക്കും
അങ്ങന വടയില് ഭക്ഷണം കൊടുത്ത് വിടണോ ചെയ്യാ
അങ്ങവാടിയിലോട്ട് അവന് വീട്ടിൽ നിന്ന് കൊടുത്തു. വിടും എന്തെങ്കിലും സ്നാക്സ് ഈ പറഞ്ഞ പോലെ കൊടു കൊടുത്ത് വിടുന്നത് അത് മാത്ര കഴി അങ്ങവാട്ടീന്ന് കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ ഉപ്പുമാവും കഞ്ഞിയും പയറും ഇതൊന്നും അവൻ കഴിക്കത്തില്ല
ആഹ് ആഹ് പിനെ എപ്പോഴും കു കുട്ടികളിപ്പ കഞ്ഞി പയറെന്നെ കുടിച്ച് കഴിഞ്ഞൽ അവർക്ക് പിനെ ഒരു മടുപ്പ് തോന്നൂല്ലേ
ഉം അതെ
ഉം അവന്റ അഗൻവാടീല് ഓരോ ദിവസ് വെറൈറ്റി ആയിട്ടാണ് ഫുഡ് ഇണ്ടാക്കി കൊടുക്കല്. അതായത് ഒരു ദിവസം ആഹ് കഞ്ഞിയും ചെറുപയറാണെങ്കില് പിറ്റേ ദിവസം ചോറും സാമ്പാറും പിന്നെ മുട്ടച്ചോറ് അ അങ്ങനെയൊക്കെ പിന്നെ ആഴ്ച്ചൊക്കെ ഒരിക്കൽ ചിക്കനക്കെ ഇണ്ട് ഇവരെ അങ്ങൻവാടീല് പക്ഷെ ഇവനങ്ങനെ കഴിക്കൂലന്നേ ഒള്ളു ഇല്ല കഴിക്കൂല എന്നാലിവന് കഞ്ഞിയാണ് ഇഷ്ടം ഉം കഞ്ഞിയെ ടീച്ചർ പറയും കൊടുത്തു കയിഞ്ഞാലെ വേഗം കുടിച്ച് തീർത്തു കളീം പക്ഷെ ചോറ് കഴിക്കാനാ മടി ചിക്കൻ കൊടുത്തിന്നെങ്ക ചോറ് കഴിക്കല്ലോ ചിക്കൻ കഴിക്ക ആദ്യം കഴിച്ച തീർക്കുക
ആഹ് ഇവടെ പ്പൊ രണ്ടാളീം ഇപ്പം എന്റെ മോളും മോനും ഇപ്പ നല്ലോം കഴിച്ചോളൂപ്പം സമയം പിടിക്കും ടിവി കണ്ടോണ്ട ഇങ്ങനെ ഇരിക്കും പക്ഷെ എല്ലാ ഫുഡും ഉണ്ടാക്കി കൊടുത്താൽ ഇപ്പം കഴിക്കുന്ന ഒരു പ്രായവാ ഇത് സോറി ടൈമിൽഇതുപോലെ പാടായിരുന്നു പി പി ആന്റ് സ്കൂള്ലൊക്കെ കൊടുത്തു വിട്ടാലും ചോറും കറിയൊന്നും കൊടു വിട്ടാൽ അവര് മൊത്തം തിന്നിട്ട് വരത്തില്ല അതില് ഇപ്പോള്ള പരിപാടിയ ബിരിയാണി റൈസ് വാങ്ങിച്ച് വെച്ചങ് ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കി കൊടുത്തുവിടും.
ആഹ് അതൊക്കെയാണ് കഴിക്കായയിരിക്കും അല്ലേ
ആഹ് അത് കഴിക്കും എല്ലാ കുട്ടിയാളും ഇപ്പ അങ്ങന എല്ലാ പാരൻസും ഇപ്പോ എളുപ്പഴിയാണ് നോക്കുന്നത് രാവിലെ ഉണ്ടാക്കി കൊടു തുടാനും എളുപ്പമാണ് പിള്ളേർ കഴിക്കുകയും ചെയ്യും. അതാവുമ്പോം മുട്ടേ ഇറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കി അതൊക്കെ ഇട്ടൊരു കാര
ആഹ് ഫ്രൈഡ് റൈസോ അല്ലെങ്കില് അല്ലെ ചപ്പാത്തിക്കും ആഹ് ആഹ്
ഉം ചപ്പാത്തിയൊന്നും കൊടുത്തുവിടാറില്ല ഞാന് പിന്നെ സ്നാക്സ് സായിട്ട് അവർക്കിത്തിരി ബേക്കറി അതാ കൊടുത്തു വിടുന്നേ ആ ദോ പക്ഷേ ഇഡ്ലിയൊക്കെ കൊടുത്തു വിടുമായിരുന്നു പക്ഷെ എല്ലാ കുട്ടികളും മറ്റു സ്നാക്സ് കൊണ്ടുവരുന്നൊണ്ട് ഇവർക്കത് കഴിക്കാൻ ഇഷ്ടവല്ല രാവിലെ കഴിപ്പിച്ചിട്ടാണ് വിടുന്നത്. രാവിലെ നമ്മ രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താ വിടുന്നത് കഴിച്ചിട്ട് കഴപ്പിച്ചിട്ട് സ്കൂളിൽ വിടുന്നേ
ആഹ് ആഹ് അതുപോലെ തന്നെ ബ്രെഡ് കൊണ്ട് എന്തെങ്കിലും ഇണ്ടാക്കി കൊടുത്താല് കഴിക്കും
അത് സ്കൂള് വിട്ട് വരുമ്പോഴും അങ്ങനൊക്കെന്തെങ്കിലും ഉണ്ടാക്കണം.
ആഹ് ആഹ്
സ്കൂൾ വിട്ട് വരുമ്പോ വെഷന്ന് കേറി വരുമ്പോ അന്നേരംചോറ് കൊടുത്താലൊന്നും കഴിക്കത്തില്ല. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ചപ്പാത്തിയോ ദോശയോ അല്ലെങ്കി ബ്രെഡ് വെച്ചുള്ള എന്തെങ്കിലൊക്കെ സ്നാക്സോ. അങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുക്കും. രാത്രി ചോറ് കഴിക്കുന്നിടം വരെ പിന്നെ അല്ലെങ്കി ഇങ്ങനെടക്ക് എന്തെങ്കിലൊക്കെ ബേക്കറി കൊണ്ട് നടക്കൂം.
ആഹ്
ബെ ബേക്കറി പലഹാരം തിന്നോണ്ട് നടക്കും അങ്ങനേണ്.
ആഹ് ഇവന്ക്ഷേ ബേക്കറി കള് അങ്ങനെ കൊടുക്കാറില്ല മ്മള്.
ആണ്ല്ലേ അങ്ങനെ ശീലിച്ചാ നല്ലായിര്ന്നു. പ ക്ഷെ ഒരിക്കതിന്ന് ശീലിച്ചാ പിന്നെ പാടാ.
വല്ലപ്പോഴും ആണ് വാങ്ങിച്ചൊട്ക്ക ദിവസം ങ്ങനെ ഉം.
ആഹ് അപ്പൊ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ട് ഇവർക്ക് സ്നാക്സ് ടൈ കൊടുത്ത് കൊടുത്തു വിടണമല്ലോ.
ഉം അതന്നെ ഇപ്പം പിന്നെ നമ്മക്ക് ഫോണില് നോക്കിട്ട് ഓരോന്നോരോനോക്കി ചെയ്യാലോ.
ആഹ് അതെ അതെ. പക്ഷെ രാവിലെ ബുദ്ധിമുട്ടാണ് രണ്ട് പിള്ളാരെയൊക്കെ ഒരുക്കി വിടുമ്പഴേ.
ആഹ് അത് ബുദ്ധിമുട്ട്ന്നെ പക്ഷെ ഇപ്പൊ ബ്രെഡോണ്ടൊക്കെ എളുപ്പത്തില്ണ്ടാക്കാൻ പറ്റ്ന്ന കൊറെേ സ്നാക്സ് ഇല്ലേ.
ആഹ് ആഹ് ഇവർക്ക് അങ്ങനെ കൊടുത്തു വിട്ടാ കഴിക്കത്തില്ല അതാണ് പ്രശ്നം. കാരണം മറ്റ് കുട്ടികള് എല്ലാം ബേക്കറി ഐറ്റംസാ കൊണ്ടുവരുന്നെ അച്ചപ്പോ, കൊഴലപ്പോ. അല്ലെങ്കി മുറുക്ക് ടൈപ്പ് അങ്ങൻത്തെ സാധനങ്ങളോ ബിസ്ക്കറ്റോ ഒക്കെ കൊടുത്ത് വിടുന്നോണ്ട്.
പക്ഷെ അതൊക്കെയാകുട്ട്യാൾക്ക് വയറാറിയൂലേലോ. വയറ് നിറയൂല പിന്ന ആഹ് സ്നാക്സായിട്ട് ഇപ്പതെ
സ്നാക്സായിട്ട് ഒരു പത്തേ കാലാകുമ്പോ കഴിക്കുന്നേ ഉച്ചയ്ക്ക് പിന്നെ ചോറ് കഴിക്കും പിന്നെ. ഉച്ചക്ക് കു
ആഹ് പിന്നെ എന്റീ ചേച്ചിടെ മോളുണ്ട് അവർക്കാണെങ്കില് അവൾക്കാണെങ്കില്. സ്കൂളില് സ്നാക്സൊക്കെ കൊണ്ടാവാം സ്നാക്സ് ഞാ ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ കൊണ്ടോവാം ക് നോൺ വെജ് കൊണ്ടോവാറ്ത് അപ്പൊ അത്കൊണ്ട് അവ ഇങ്ങനെ ഫ്രൂട്ട്സ്ന്നേണ് അധികം കൊടുക്കല് ലേ നേന്ത്രപ്പഴം അങ്ങനെ. പിന്നെ ഇങ്ങനക്യാണ് ആ അത് അവർക്ക് ഇതുപോലെ ബിസ് റ്റ്സ് ഒക്കെ കൊണ്ട് കൊണ്ടോവാറ് ബേക്കറി അങ്ങൻതൊന്നും എടുത്തിട്ട് വരത് അങ്ങനൊരു സ്കൂളാണത്.
ഇവിടെ ആദ്യൊക്കെ അങ്ങനെ ഉണ്ടായിര്ന്നു റൂൾസ്. പഷെ ഇപ്പൊ അതൊന്നും ഇല്ല അങ്ങനെ സ്ട്രിക്ട് ഒന്നു അല്ല. ഈ മാഗി ലെയ്സ് ഒന്നും കൊടുത്ത് വിടര്ത് ന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യൊക്ക ഞാനതൊന്നും കൊടുത്ത് വിടത്തില്ലൊരിക്കലും. പക്ഷെ ബിസ്ക്കറ്റും മറ്റും ബേക്കറിം പലഹാരങ്ങളും കൊടുത്തുവിടും.
ആഹ് ആഹ്.
ഉം
പിന്നെ ഇനിപ്പ നാളെ സ്കൂളാണല്ലോ.
അതെ പിന്നേ നാളെ സ്കൂളൊറക്കുന്ന്. നാളെപയ് കുട്ട്യൾക്കു പിള്ളേരെ ഡ്രെസ്സൊക്കെയാണ് കഴികി ഉണക്കാൻ പാട്.
ആഹ് ഇപ്പൊ അവിടെ മഴ ഉണ്ടോ?
ഇപ്പൊ ഇച്ചിരി നേരംതോ തോർച്ചയുണ്ട്. തോർന്ന് ആഹ്
ആഹ് ഏടെല്ലാം മഴ കൊറവാ.
ഇന്നലെയൊക്കെ നല്ല
ആഹ് ഇന്നലെം മിന്ഞ്ഞാന്നൊക്കെ നിക്കാത്ത മഴയായിരുന്നു.
ആഹ് രാവിലെ രാവിലെര്ന്ന് രാവിലെ നല്ല മഴയായിരുന്നു. പിന്നെ ഒട്ടും വെയിലൊന്നുല്ല ജസ്റ്റ് ഇങ്ങനെ മൂടിക്കെട്ടി നിക്കുവയിന്നെ
പക്ഷെ ഇവിടെ ചെറിയ വെയില്ണ്ട് വെയില് കാണുമ്പം കൊറച്ച് സമാധാനാവാ കാരണം തുണിയെല്ലാ ഒണക്കി കിട്ടാൻ നല്ല പാടാ
ആഹ് അത് കഴുകി കൊണ്ട് ഇട്ട് ഇടുന്നതേ ഓർമയൊള്ളു അന്നിടത്തെ ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ച് കേറുമ്പോഴത്തേക്ക് പിന്നേം മഴ തന്നാ
ആഹ് അതെ
ഉം പറക്കി
ഉം ഇനിപ്പ ഈ വെയില് കാണുമ്പോ മേ മിക്കവാറും വൈകുന്നേരം നല്ല മഴയുടെ കോളുണ്ടാവുംന്ന് എനിക്ക് തോന്ന്ന്നെ
ആഹ് രാത്രിയാക്കെ ആവുമ്പോഴത്തേക്കൊക്കെ നല്ല മഴയാ എന്നാലും കൊഴപ്പില്ലായിരുന്നു ആഹ് പകല് നല്ല വെയിൽ കിട്ടിയാ നല്ലേ ആയിരുന്നു എനിക്ക് എപ്പോഴും ഈ മഴ ഇഷ്ടല്ല
നല്ല ചൂട് തോന്നുമ്പോ വിചാരിക്കും നല്ല വെയിലുള്ളപ്പച്ചാ ഒന്ന് മഴ പെയ്താ നന്ദിയായിരുന്നു നല്ല മഴ പെയ്യുമ്പോക്കും വിചാരിക്കും ചെറിയൊരു വെയിര് വന്ന
എന്നെയും കൂടെ പിന്നെ ഞാനങ്ങ് വിചാരിക്കും ഈ ചൂട് സമയം നല്ലത് പിന്നെ ചൂടല്ലേ സാര ഇല്ല ഇല്ലെങ്കിലും സഹിക്കാം പക്ഷെ തണുപ്പ് തണുപ്പും മഴയും അങ്ങനെ കണ്ടിന്യൂസായിട്ട് നിക്കുമ്പോ അങ്ങ്
അതു മത് മഴ പെയ്യുമ്പക്ക് കുട്ട്യോക്ക് ആണെ രോഗോം വരും ഇപ്പൊ രണ്ടൂസായി മോന് പനി വന്നിട്ടാ ആഹ് ആഹ്
ത് സ്കൂളില് അങ്കവാടിയിലൊക്കെ പോകുന്നോങ്കി പറയണ്ട പിന്നെ എന്നും അസുഖങ്ങളായിരിക്കും അത് പയങ്കരോരു ബുദ്ധിമുട്ടാ പിള്ളേർക്കെന്നും മരുന്നും ആന്റിബയോട്ടിക്കും
ആഹ്
ഇപ്പ ഇല്ല മറ്റേ രോഗങ്ങളൊക്കൊ ണ്ടല്ലോ ശിഖല്ലായോ
ആഹ് ശിഖല്ല വന്നിട്ട് ഒരു കൊച്ച് മേ മരണപ്പെട്ടിട്ടില്ലേ കോഴികോടെട്ടല്ലേ
ആഹ് ആന്ന് മരണപ്പെട്ടിട്ട്ണ്ട് ഷിഗല്ല ബാധിച്ചു പുള്ളേര് മരിച്ചിട്ടുണ്ട്
ആഹ് ശിഗലന്നല്ലേ ഞാൻ വേച്ചു പുതിയ വേറെ ഏതെങ്കും രോഗം വന്നിട്ടോ
അല്ല ല്ല ഷിഖല്ല യെ ബാധിച്ചു ഞാൻ വാർത്ത ഒരിക്കെ ഞാൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്
ആഹ് അപ്പൊ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു രണ്ട് കു കുട്ടികക്ക് അപ്പ ത് കേട്ടപ്പോ തന്നെ പേടിയാ ഉം
ആഹ് സ്കൂളുകളിലൊക്കെ ഇപ്പ അതോടെ ഒത്തിരി മാസ്ക് വെച്ച് വരണം ഫുഡ് ഷെയർ ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു
ആഹ്
പക്ഷെ എന്നോരം കുട്ടികള് വരുന്നടോ എന്ത് ചെയ്യാൻ പറ്റും ഉം ആഹ് കൈശോ കയ്ഞ്ഞോപ്പോ
ഉം ഭക്ഷണൊക്കെ കഴിച്ചു കയ്ഞ്ഞു അയ്നിപ്പം ആഹ് ശരിയാ ഇങ്ങള് ഫുഡ്ടൊക്കെ കഴികു
എന്തോ
ഫുഡ് എല്ലാം കഴിഞ്ഞതാണോ
ആഹ് ഫുഡ്ഡല്ലാം കഴിചയ്ഞ്ഞു ങ്ങള് നേരത്തെ കഴിച്ചു
ആഹ് ഓക്കേ ഓക്കെ എന്നാ ശരി ഞാൻ വിളിക്കാം ഉം
ആഹ് ഓക്കെ ശരി